വ
കക്കെ കച്ചു
കേക്കാവോ
ആ എനിക്ക് കേൾക്കാം ചേച്ചി കേക്കാവോ
കേൾക്കാം കേക്കാം
എന്നാടക്ക് പോയന്ന് ചേച്ചി ആണോ ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളോ ആഹാ എന്നാ എന്ത കറി
സാമ്പാറ്
സാമ്പാറ് ആഹാ ഇന്നപ്പ ജോലി ഇല്ലായിരുന്നോ
ഉണ്ടുണ്ട്
ഓ അവിടെയാല്ലേ
ആ അവിടെയാ ഇപ്പൊ നമുക്ക് സമയാ
കഴിക്കാനുള്ള സമയാല്ലേ
വേറെന്തുണ്ട് വിശേഷം?
വിശേഷം. സുഖായിട്ട് പോവുന്നു ചേച്ചീ ചേച്ചി കാണാനുണ്ടൊ വിശേഷം
ഇവടെ വിശേഷൊന്നും ഇല്ല ഇങ്ങന ക്കെ പോവുന്നു തെരക്കൊ ക്കെയാണ്. ഭയങ്കര തെരക്ക്. ആ ഭയങ്കര തെരക്കാ.
ആണോ ആഹാ
ഒട്ടും സമയ ഇല്ല.
സമയല്ലല്ലേ ആഹാ
എങ്ങനെ പോവുന്നു പുതിയ ജോലി ഒക്കെ
ജോലി കൊഴപ്പല്ല ചേച്ചി. അങ്ങനെ പോവുന്നു. കുഴപ്പല്ലാത്ത രീതി പോവുന്നുണ്ട് ഇവിടെ ഞാനും തിരക്കായിരുന്നേ ആ വിട് ആഹ് കടലിപ്പ തെരക്കാ എച്ചി നമ്മള് അഹ് കട വിക്കാ ക്യാനുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നേ
ആ ആ
അപ്പൊ അയിന്റെ കൊറച്ച് തെരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
ആഹ് ആഹ്
അറിയത്തില്ല ഉടനെ ഉണ്ടോന്ന്.
ആ ആ
ഇങ്ങനെ പറയിന്ന്.
അയ്യോ ത് വിക്കുവാണെങ്കിൽ മാറേണ്ടി വരുവായിരിക്കും അല്ലേ.
ആ വിക്കുവാണെങ്കിൽ വേറെ നോക്കേണ്ടി വരും ചേച്ചി. പക്ഷെ എനിക്ക് തോന്ന് ല്ല പെട്ടോന്ന് ഉം നമ്മളിപ്പോ ഒരാള് പെട്ടോന്ന് വന്ന്‌ എടുക്കേല്ലല്ലോ. എല്ലാം നോക്കിട്ടെക്കെ എ ഞാനും ആ എനിക്ക് സമയം ഉണ്ടല്ലോ
ആ വേ എവിടെയെങ്കിലും കൂടെ നോക്കി വെച്ചേക്ക് ഇതാവുമ്പോ ആ അതാവുമ്പോ പിന്നെ
ആ ആ സമയം കിടന്നോടണ്ടല്ലോ
അതെ അതെ അതെ അതെ അതെ ഈ സമയത്ത് തന്നെയാ തിരക്കാ ഉള്ളപ്പോ കൊറച്ചും കൂടെ
ആ അപ്പൊ രണ്ടര വരെയോ
അത് രണ്ടരോ മൂന്ന് മ മൂന്ന് മണിയോ ആ സമയൊക്കെ ആവും
ആ അങ്ങനെ സമയല്ലാ ആയിരിക്കും അല്ലെ തിരക്ക് എഴുമ്പ അങ്ങ് കഴി അപ്പൊ നേരത്തെ പോരവോ
എന്തോ
നേരത്തെ അപ്പൊ പോരാവോ
ഇല്ല ഇല്ല നമുക്ക് അ ആ അഞ്ചര ആവുമ്പോ ഇറങ്ങാൻ പറ്റത്തോള്ളൂ
ആണല്ലേ ആ
വീട്ടിലെക്കുണ്ട് അച്ഛനും അമ്മയ്ക്കും സുഖമായിട്ടു ഇരിക്കുന്നോ
പിന്നെ
ഉം ചേച്ചിടൊരു മോന് ആ ആ കഴിഞ്ഞ ദിവസം
അ അതെ ചേച്ചിട മോനാ അ ആ സ്വന്തം ചേച്ചി ആ പത്ത് വയസ്സ്
ആ ഹാ
ആ
അല്ലേ ത്രങ്ങള എത്രലാ പഠി അകന്ന
ഇപ്പൊ അഞ്ചിലാന്ന് തോന്നു അഞ്ചിലാ അഞ്ച് ലാ ആറിലാണോന്നരു സംശയം
ആ
അവധിിക്കൂടെ ഉണ്ടായിരുന്നേ
ഉം ഇവിടെണ്ട
ആഹ നമ്മടെ വീട്ടിലുണ്ടായിരുന്നു
ഉം അവര് എവിടാ താമസിക്കുന്ന
അവര് കൊറച്ച് ദൂരെയാണ് നമ്മള അവിടുന്ന് കൊറച്ച മൂടി പോണം
ആ
ആഹ ബേ വീട്ടിലന്നാ ഉണ്ടല്ലോ സുഖമാണോ ആണോ പിള്ളോരൊക്കെ പോയോ പിഠിക്കാൻ പോയോ
ആ ഇത് അവള് പോയി
ആഹ് മോന ആയില്ലല്ലേ ആ ആഹ് അപ്പക്കന്ന് കിട്ടട്ട എവിടെലും
ആഹ
മഴയ ഉണ്ടോ അവിടെ
രാവലെ നല്ല മഴയായിരുന്നു ഇപ്പ ഇപ്പൊ ന എന്നല്ലാ മഴയന്ന് ച അതച്ചു കുത്തിി മഴ
ആണല്ലേ ഇവിടെ ആ വെളുപ്പര മഴയ ഉണ്ടായിരുന്നു
ഉം ഇവിടെ വളുപ്പനയല്ല ഇവിടെ എത്ര മണിക്കാ പത്ത് മണിക്ക്ണ്ട് അത്രയായിരുന്നു ഏ
ജോലിക്ക് ചെന്ന കഴഞ്ഞാണ് വേത്
ആഹ് വന്നു വണ്ട വ അത് അതുകൊണ്ട് രക്ഷപ്പെട്ട്
ആഹ അതെ അതെ ഇവിടെക്ക അ നല്ല ചൂട്
ഇപ്പൊ നല്ല വല
ആണല്ലേ
ആം
ആഹ
ഉ
പിന്നെ വേറെന്നാ ഉദ്ദേേച്ചി വേറെ നാാം വിശേഷം
വേറെ വിശേഷം ഒന്നുല്ല ഇങ്ങനെ ഒക്കെ പോകുന്നു ജോലി കാര്യങ്ങൾ തെര്ക്കും കാ കാര്യങ്ങളൊക്കെയാണ്
തെരക്കും കാര്യങ്ങളും ആ
വേറെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കി നോക്കുന്നുണ്ട്
ആണോ ആ അടുത്ത് അടുത്ത് വല്ലായിരിക്കും ല്ലേ
അത് ശ്രമിക്കുന്നുണ്ട് നോക്കാം അടുത്ത് കിട്ടു
ആ ദൂര ഭയങ്കര ദൂരന്ന് തോന്നുന്നുല്ലേ
ആ നമുക്ക് വക്കുള്ളി തന്നെ നല്ലൊരു പക
ആണോ ഓ അപ്പൊ അടുത്ത് നോക്കുന്നെ നല്ല നമുക്ക് വല്ല വേണങ്കില് അല്ലെ
ഉം
കിട്ടണങ്കി അടുത്ത് വല്ല ഒള്ളതാ നല്ലത്
ഉം അടുത്തുല്ലോ
ക്കീട്ട് പറയാം ചേച്ചി എവിടെലും ഉണ്ടെങ്കി ഞാൻ പറയാം
ആ ഓക്കേ ഓക്കേ
മ്
എന്നാ കഴിച്ചോ
ആ ഞാൻ ഞങ്ങളിവിടെ കറക്റ്റ് ഒരു മണിയ ആവുമ്പോ കഴിക്കും
ഉം
ആഹ ആ സമയം ഇപ്പം മൊതലാളി പോയി അപ്പൊ ഞങ്ങള് മാത്രേ ഉള്ളൂ.
ആ എത്ര പേരുണ്ട്? ഇപ്പം
ഞങ്ങൾ രണ്ടു പേര്
രണ്ടു പേര് മാത്രേ ഒള്ളോ
ആ ഞങ്ങൾ രണ്ടു പേരെ ഒള്ളു
എങ്ങനെ ഇപ്പൊ കച്ചോടൊക്കെ ഉണ്ടോ?
ഇപ്പൊ കച്ചവടം കൊറച്ച് കൊറവാ വരുവായിരിക്കും അറിയത്തില്ല
ഇനി വൈകിട്ട് വീട്ടിൽ വന്നിട്ട്ന്നെ പരിപാടി
വൈട്ട് വീട്ടിൽ കണ്ട നമ്മള് സ്ഥിരമായി ചെയ്യുന്ന ജോലിങ്ങള്
അതേ ഉള്ളല്ലേ എ എന്നും പോണോ ശനിയാഴ്ച ഉണ്ടോ
പിന്നെ പിന്നെ ഞായറാഴ്ചുണ്ട്
ഞായറാഴ്ച്ചണ്ടോ
ഉ നങ്കൻ ഇടക്കിടക്ക് ഞായറാഴ്ചയും ജോലി ചെയ്യണം
ആണോ അത് വെയിറ്റ് ചെയ്ുന്ന ചെയ്യാവതോ
അത് വീട്ടിരുന്ന് ച്താൽ മതി ഇ വേരണ്ടാ
ഞായറാഴ്ച സാധാരണ ഒരു ദിവസല്ലേ നമുക്ക് ലീവ് അവധി കിട്ടത്തുള്ളൂ അതും കൂടെ ജോലി ാങ്ങ വന്നപ്പാ ആട
ഉം അത പോ
അതോ
അപ്പൊ ഇന്ന് ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച വേറെ ആളായിരിക്കും
ആഹ അങ്ങനെ മാറി മാറിയല്ലേ
കൊൊണ്ട് പിന്നെ കുഴം
കൊഴപ്പില്ല ആഹാ ഒത്തിരി പേരുണ്ടോ കൂടെ
ഇപ്പൊ ഞങ്ങ ങ്ങള് നല്ു പേരുട
നാല് പേരാണ് ഉം ഹ എല്ലാരും കഴിക്കുവാണോ അതോ ഓോരുത്തടെ വർ ജോലിക്ക് കയറിയോ
ഓരോരുത്തരോർത്ത് കഴിച്ചിട്ട് ജോലി ചെയ്തൊണ്ടിരിക്കുന്നു
ആഹ ആഹ
ഉ അങ്ങനെ
ഇനി ഞായറാഴ്ച പോകുന്നില്ല ഞായറാഴ ച്ചിരി പള്ളിയിലൊക്കെ പോണായിരിക്കുംല്ലെ
പി ഏ ജോലിാണെങ്കി പോകാൻ പറ്റത്തില്ല ജോലി ഇല്ലാത്ത ഞായറാഴ്ച പള്ളി പോവും
പള്ളി പോലെ അപ്പൊ കൊഴപ്പമില്ലല്ല ഇപ്പൊ അങ്ങനെ പോനന
ഇല്ല
ഇല്ലല്ലേ ആഹ ജോലിയള്ള കൊണ്ട് കുഴപ്പമില്ല െ ചിലവരുണ്ടല്ലോ പള്ളി ചെരുന്നെങ്ക ലെ
അതെ അ പാല അറിയാം നമുക്ക് ജോലി എങ്ങനെ
ല്ലേ
ആ അതെ മ്
പിന്നെ വേറെ ചേച്ചി ചേച്ചിക്ക് ജോലിയൊന്നുമില്ല
മ്
ചേച്ചി വെറുതെ ഇരിക്കുന്നു വീട്ടിലിരിക്കുന്നു കൊച്ചുള്ളോണ്ടാണ് അവനെ പഠിപ്പിച്ചു അങ്ങനെ എടുത്ത് ഇരിക്കുന്നു
ചേട്ടന് ഉണ്ടോ ജോലി
ആ ചേട്ടൻ അവിടെ അടുത്തൊരു ഓ കടയിൽ പോകുന്നുണ്ട്
ആ
ആ ചേട്ടൻ പോകുന്നുള്ളത് കൊണ്ട് പിന്നെ ചേച്ചി പിന്നെ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കുവാ പിന്നെ ഇടക്ക് എന്തേലൊക്കെ ചെറിയ ചെറിയ ജോലി അടുത്തൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകും
ഓക്കെ ഓക്കെ അവിടെ വീട്ടില് അച്ഛനമ്മയ ഒക്കെ ഉണ്ടോ
ആ അവിടെ അച്ഛനും അമ്മയും ആ ചേട്ടനും ചേച്ചിയും എല്ലാരും ഉള്ളതാ
ആ ആ
ഇപ്പം അവര് വേറെയാ താമസിക്കുന്നേ
ആണോ ആ
അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒരു വീട്ടിലും ചേച്ചി കൊച്ചും ചേട്ടനും വേറൊരു വീട്ടിലും ആ ആണ് അതെ
അടുത്തടുത്താണോ
ആ കൊറച്ച് കൊറച്ചടുത്താണ് തോന്നുന്നു ഞാാനങ്ങനെ അങ്ങനെ അധികം പോവത്തില്ല ഇവര് മാറിക്കഴിഞ്ഞാ ഞാൻ പോകും ഇല്ല
ആ ആ മ് മ് ആ കഴിച്ചു കഴിഞ്ഞ് ഉം
ഇനി തെരക്കുണ്ടോ ജോലിക്ക് അതോ
ആഹ് വലിയ തെരക്കില്ല എന്ന് വെച്ചാ തിരക്കൊ കൊറവാ
ചെല സമയത്ത് തെര ഇവിടെ അങ്ങനെ ചെല സമയ തു രാവിലെ ഭയങ്കര ചെലപ്പം നിന്ന് തിരിയാൻ നേരയില്ലാത്ത ആഹ്
കഴിക്കാൻ പോലും സമയം കിട്ടത്തില്ല
ആണോ അഹാ
തുപോലെ
ഇവിടെ എനിക്ക് തോന്നിപ്പോകും പണി കൊറവാണെന്നു തോന്നുന്നു ചേട്ടന്മാർക്കൊക്കെ അത് കാരണം അങ്ങനെ വരുന്നില്ല. അല്ലെങ്കിൽ അവര് സാധാ എട്ട് മണി എട്ടരയാവുമ്പോൾ വരുന്നെയാണേ ഇപ്പ കൊറവ
ഉം
അന്ന ചേച്ചി കഴിച് ജോലിക്കായിരിക്കും ചേച്ചി എടക്ക് വിളിക്കാവേ. ശെരി